ഓ ആ എന്നാ ഉണ്ട്?
ആ ണ്ട്ച്ചിരി ചക്ക അരിയുവ.
ആ കിട്ടിയോ?
വറക്കാന്.
ആ ആ ആ പിള്ളേരൊക്കെ സ്കൂളിൽ പോയോ?
പോയി പോയി.
പോയി ആ.
പുള്ളാര് രാവിലെ പോവല്ലോ.
ആ രാവിലെ പോവല്ലോ. ഇവിടെ രാവിലെ ഒരു പഠി ത്ത ചക്ക കിട്ടി ഒന്നും ചെയ്തില്ല കഴിഞ്ഞോസ്ത്തെ പഴുത്ത ചക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോ ഇപ്പോ ഇവിടെ ചക്ക കിട്ടാനില്ല അപ്പം എന്ന് പറഞ്ഞ് ഒരെണ്ണം കൂടെ കിട്ടി. അത് പക്ഷെ വെട്ടിയൊന്നുമില്ല. അവിടെ വെച്ചേക്കുവാ.
ഉം ഇവിടാന്നെ നമ്മക്ക് നമ്മക്ക് ഇഷ്ടം പോലെ കിട്
കിട്ടുന്നുല്ലേ ആ പിന്നെ ഒരു പാണിയല്ലേ ഇതെല്ലാം കൂടെ വെട്ടി അടത്തി വരുമ്പോ ഒരു പണിയാന്ന്.
അത് നമ്മളീ ഒറ്റക്കിര്ന്ന് എടുക്കണ്ടേ?
ആ അതെന്നേ ഒരാള് ചെയ്ത് തന്നെ ഒരാള് നല്ല നന്നാക്കി തന്ന ഒരാൾ അര്
അരിയാം. ആ ഇത് നമ്മള് ഇതെല്ലാ നമ്മൾ ഒറ്റയ്ക്കിര്ന്ന് ചെയ്യണം ഉം. ഞാൻ വിചാരിച്ച്ന്നാ അയ്ൻ്റെ ചെവിടും മണ്ടയും ഇങ്ങനെ നമ്മള് വേവിക്കാൻ എടുത്തൊണ്ട് ബാക്കി വറക്കാം.
ആ അതെ അതെ. ആഹ് വറുത്തു വെക്കുവാണെ പിന്നെ ഏറ്റവും നല്ലത. എന്ന് വെച്ചാ പിള്ളേർക്ക് അതല്ലേ ഇഷ്ടം ഈ വേവിച്ച് കഴിക്കുന്നത് അല്ലെ പഴിപ്പിച്ച് കഴിക്കുന്ന നല്ലത് ആ വറുത് വെക്കുവാണെങ്കി നേറ്റവും നമ്മളും കഴിക്കും അവരും കഴിക്കും. എല്ലാർക്കും ഇഷ്ടമാണ്
ഉം ജോലിയൊക്കെ കഴിഞ്ഞോ
ജോലി ദേ തുണിയൊക്കെ പിന്നെ ഒരു ഗസ്റ്റ് വന്നായിരുന്നു വീട്ടിലെ ഗസ്റ്റ് വന്ന കഴിഞ്ഞഞ് പോയി പിന്നെ രണ്ട് കുറച്ച് തുണിുണ്ടായിരുന്നു അത് അലക്കി കേറി ഇനി ഇ കുറച്ച് കുളിയൊന്നും കഴിഞി ല്ല ഇനിയിപ്പോ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്
ഉം ഉം മക്കളപ്പ വരും
ആഹ
അങ്ങ് ജോലി ചെയ്യുവാണെങ്കിൽ ചെയ്തങ്ങ് പോകും പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇരിക്കാൻ പോകുമ്പോഴാ കുഴപ്പം പിന്നെ അത്ര സമയം പോവും ജോലിയും ഇതാവും ഉം
എനിക്കിനീ ഒരു ഒന്നര ഒക്കെ ആകുമ്പോ പാട്ടിന്റെ ഇത് നോക്കാമ്പോൾ
ആണോ പാട്ട് പാടുമോ
നമ്മളിങ്ങനെ നമ്മുടെ കുടുംബാബലത്തി അ വാർഷികമാ അപ്പൊ നമ്മുടെ ഈ ഏരിയ മൊത്തം നമ്മുടെ ബന്ധുക്കാരല്ലാ പറയ ഭക്തിഗാനം അതിന്റെ പാട്ട പഠിച്ചോൊണ്ടിരിക്കുവ
ആണല്ലേ
സമയം വെച്ചേക്കുന്ന ഒന്നരയാ
ആഹ ആ അന്നേരം പോണ അല്ലേ
പിന്ന അന്നേരം പോവാെങ്ക പിള്ളേർ വരുമ്പോഴത്തേക്ക മോൻ നാല് മണിയാ കും സ്കൂളിൽ നിന്ന് വരാാന്
ഓഹോ
വരുവേം ചെയ്യുല്ലോ കൊച്ചുങ്ങള് വരുന്ന സമയത്തിനേ നേരത്തെയൊക്കെ മൂന്ന് മണക്ക്റ ക്കെ ആരുന്നു വെക്കു ഓ അന്നേരം ബുദ്ധി ആ പുള്ളാ
ആ അതെ പോയിട്ട് വരികാന്ന് പറഞ്ഞാ പാടാ ഒ ഈ മൂന്നര ഓ ഈ പത്തു മണി മൂന്നര സമയം വരെം നമ്മളെ കൊണ്ട് എന്തേലുവൊക്കെ എവിടേലും പോകാനോ ചെയ്യാനോ പറ്റത്തൊള്ളൂ അത് കഴിഞ്ഞാ പിന്നെ പറ്റുകേല എനികാ യാത്രകളൊക്കെ കുറ പ്പ് ആണ് പകല് യാത്രെവെച്ചാ അത്യാവശ്യം കടേ പോം മ്പേ പഠുത്തവൊള്ള സമയത്ത് കടേപ്പോക്ക് പിന്നെ അങ്ങനെയൊള്ള കാര്യങ്ങളൊക്കെ ഒള്ളൂ പിന്നെ വയ്യുന്നേരം വന്നാലോ അഥവാ ഇച്ചിരി ആ എവിടേലും പോയി താമസിച്ചാലും അമ്മ ഇവിടെ ഉണ്ടതു കൊണ്ട് പിന്നെ അച്ഛമ്മക്ക് വയ്യുന്നരം താമിസിച്ച് വന്നാലും വി കൊഴപ്പവില്ല അപ്പൊ അങ്ങനെ ടെൻഷൻ അടിച്ച് പോവണ്ട കാര്യവൊന്നുവില്ല
ആ എനിക്കതൊക്കത്തില്ലടാ ഇവിടെ വേറാരു വില്ലല്ലോ ആ അതൊണ്ട് അമ്മള് എങ്ങോട്ടും പോകാനൊക്കത്തില്ല അഥവാ നമ്മളെവിടേലും പോവാന്നെ ആ പുള്ളാർക്കൊക്കെ എന്തേലും വയ്യാതെ വന്നാ സ്കൂളീന്ന് വിളിച്ചാലേ ആരുവില്ല ഒന്നു പോയി വിളിക്കാനും ഒന്നും ആ
അ ഇവിടെ പിന്നെ അമ്മ ഉള്ളത് കൊണ്ട് പിന്നെ നമ്മടെ കാര്യങ്ങളൊക്കെ ആഹ് തട്ടിം മുട്ടിയൊക്കെ പോവും പിന്നെ എന്താണ് ഇങ്ങനെ ക്കെ പിന്നെ എന്താ വല്ലപ്പോഴുംക്കെ ഒന്ന് പുറത്ത്പോവും യാത്ര പോവും സിനിമയ് ക്ക് പോവും എന്നുള്ളതല്ലാതെ എപ്പഴും വീട്ടിത്തന്നെ കൂടുതല് സമയം വീട്ടിത്തന്നെ
ആണ്ട് നമ്മളെ ഞാനും അതേപോലെക്കയാ മ്മക്ക് ഈ വീടും ഒക്കെയുള്ളൂ പിന്നെ സമയം പോവാൻ വേണ്ടി വല്ല ഈ ചെടി ചെടിത്തോട്ടത്തിലോട്ടൊ ക്കെല്ലെ എറങ്ങും പിന്നെ ഈ ആ
ചെടിയോട് താല്പര്യല്ലാല്ലേ ഞാനങ്ങനെ ചെടിയായൊന്നും വെക്കാൻ പോവത്തില്ല
ഉം
ക്കതിനോട് ഏ എല്ലും മിക്കവാറും തന്നെ അതിനോട് ഭയങ്കര ഇഷ്ടവാ ന്ന്ച്ചാ നല്ല ചെടികളൊക്കെ വെക്കുവാന്ന് പറഞ്ഞാ ആ നല്ലതല്ലേ പൂ
പിന്നെ പൂ കാണുന്ന നമ്മളെ നമ്മളൊരു ചെടി വെ ച്ചിട്ട് അത് പൂത്ത് കഴിയുമ്പോ അയിന്റെ
അതെ അതെ അഹ് വേറൊരു സന്തോഷവാ പക്ഷെ എനിക്കന്തോ താല്പര്യ പക്ഷെ നിക്കിന്ന കാണാനായ് യ്യോ വ വല്ലോരുടെക്കെ വീട്ടിൽ നിക്കിന്ന കാണാ ഭയങ്കര ഇഷ്ടവാ നിക്കിന്നകണ്ടാ ന മ്മളയ്യോ അയിന്റെ ഒരു തൈ തരാവോ ചോയിച്ച് കൊണ്ടുവരേയും ചെയ്യും പക്ഷെ വന്ന്ട്ട് നടത്തൊന്നുംല്ല പിന്നെ അങ്ങടെ അമ്മയാ ചെയ്യും
ഉം അത് ചെടീന്നല്ല നമ്മക്ക് വേറെന്തേലും ആണെങ്കിൽ തന്നെ നമ്മള് വെച്ച് അത് പിടിച്ച് വരുമ്പോ മ്മക്കൊര്
അതെ അതെ ഇവിടെ അമ്മയാണ് ചെടിയും കൃഷിയും ഒള്ളത് എല്ലാം ചെയ്യുന്നത്
ഉം ആഹ് ആഹ് ഫ്രൂട്ട്സ്
ആ ഫ്രൂട്ട്സ് ത്ത്ന്ന് പറഞ്ഞാല് ച ആ നമ്മടെ ഈ സാധാരണ കാണുന്നപോലെ ചാമ്പയ്ക്ക, പേരക്ക, പാഷൻ ഫ്രൂട്ട് പിന്നെ റംമ്പുട്ടാൻ അതൊക്കെയുണ്ട്
ഉം വവ്വാലുണ്ടോ റമ്പുട്ടാ
ഓ ഇല്ല ഇല്ല വാവലൊന്നുയില്ല ആ പിന്നെ നമ്മളത്ങ്ങനെ പഴുത്ത് നോക്കി നി ക്ക്യും പറിയ്ക്കാൻ വേണ്ടി പഴുത്താ ഒടനെ പറക്ക്യും
വലയിട്ട് നിർത്തുവോ അതോ
നമ്മടെ എന്റെ വീട്ടില് വല്യ ഒരുമരവാണേ ഇ പൊക്കം കുറഞ്ഞിട്ട് നമ്മള് മേടിച്ച് വെച്ച് ച്ചിതാ വല്യൊര അത് ഫുൾ എ ല്ല അത് ഇത് ക എല കാണാതെ സീസൺ ആവുമ്പോഴ്ത്തേന് എല കാണാതെ ഉണ്ടാവും ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിട് വ്ടേന്ന് പറഞ്ഞാ ഇവിടെ ഞാൻ മേടിച്ച് വച്ചതാണ് പൈസ കൊടുത്തിട്ട് മേടി ച്ച് വെച്ചതാണ് അപ്പം ഇതിവിടെ എ ഒത്തിരി ഒര് ഒരുപാടുണ്ടാവത്തില്ല ഉണ്ടായി വേരുന്നതേ ഒള്ളൂ പിന്നൊരു അവാക്കാടൊ ഉണ്ട് അത് ഇതുവരെ കായ്ച്ചിട്ടില്ല നല്ല പൊക്ക ക്കം വെച്ച്
ഫാൻറ്റൈ എനിക്കാ അതിന്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കത്തില്ല
ഞാനിതുവരെ ആ സാധനം കഴിച്ചിട്ടില്ല ഇത് ഇതുപോലെ നമ്മളെ അയൽവക്കത്തൊരു വീട്ടുകാര് വീട് ട് മാറിപ്പോയപ്പഴ്ത്തേനും അവിടൊരു രണ്ട് തൈ അവര് ത് കൂടിന്റാത്ത് നിർത്തിയിരുന്ന അപ്പൊ ഒരു തൈ ഞങ്ങക്കും തന്നു ഒരു തൈ ഞങ്ങടെ അപ്പ് അപ്പർത്തെ വീട്ടിലും കൊടുത്ത് അപ്പൊ അതിങ്ങനെ കൊണ്ടോന്ന് നട് വിചാരിച്ചു ഞാനിന്ന് വരെ ആ സാധനം കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല അയിന്റെ ടേസ്റ്റ് എന്താന്ന് അറിയത്തില്ല
ഞാനും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ആ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഒരെ ഒരെണ്ണം പ്പൊ വാങ്ങിച്ച് ഓ ഏവടെപ്പ് പുള്ളാർക്കും ഇഷ്ടപ്പെട്ടില്ല എനിക്കും ഇഷ്
ആ അത് പിന്നെ എങ്ങെനെ പേ നോർമലി നമ്മള് പെട്ടെന്ന് കഴിക്ക്യാ അങ്ങനെ ഡയറക്ടായിട്ടില്ല അത് ഈ സാലഡ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ സാലഡൊക്ക് ക്കെ ഉണ്ടാക്കി സാൻഡ്‌വിച്ചിന്റാത്തൊക്കൊ വെച്ച് ബ്രെഡിന്റാത്ത് സാൻവിച്ച് പോലെ കഴിക്കത്തില്ലേ അങ്ങനെ കഴിക്കാം
ഞാനാലും അത് കൊണ്ടുവന്നിട്ടെ മധുരം ഇല്ലാത്തത് കൊണ്ട് ഇത്തിരി പഞ്ചാരയൊക്കെ ഇട്ട് ല്ലെ നമ്മള് നല്ലതാണ് ഇല്ല ഇത് ജാമ് പോലെ
ആഹ് ജാമു പോലെ ആക്കി ആ ഇത് ഇതിന്റകത്ത് ഇച്ചിരി സവോളയും ഇതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇതിനകത്ത് വെച്ച് കഴിക്ക കഴിക്കാൻ നല്ലതാന്നൊക്കെ പറയുന്നു നമ്മള് കഴിക്കാതെ ടേസ്റ്റ് അറിയത്തില്ല
ആ ഓരോരുത്തര് തിന്നുന്ന കാണണം ഓരോരുത്തര് തിന്നുന്ന
ഈ വെളി രാജ്യത്തള്ളവരൊക്കെ അതൊക്കെ പിന്നെ എന്ത് എന്ത് ഇതായിട് മേടിക്കുന്നേ പിന്നെ ഷൈയിം പിന്നെ എല്ലാരും പറഞ്ഞ ഷെയ്ക്ക് അടിച്ച് കുടിച്ചാ അത് നല്ലതാന്നാ പറയുന്നത് ഷെയ്ക് വേറൊരു ടേസ്റ്റ് പറയുന്നേ അറിയത്തില്ല ആഹപാലൊക്കെ ഒഴിച്ച് മധുരമൊക്കെ ഇട്ട് ഇത് ഇട്ട് ഷേക്ക് അടിച്ചു കുടിക്കാൻ ഭയങ്കര നല്ലതാന്നാ പറയുന്ന് എന്നാത് അറിയത്തില്ല നമ്മള് കഴിച്ചിട്ടില്ല അപ്പൊ ഇതൊന്നും ഉണ്ടാവുകയാണെങ്കി ഒരെണ്ണം പിന്നെ പുറത്ത്
ആ അന്നേരം അങ്ങനെ നോക്ക്. ആന് അന് ഞങ്ങള് വില തിരക്കിയപ്പോ കിലോയ്ക്ക് നാഞ്ഞൂറ് രൂപ
ആഹ വിലയാന്ന് തോന്നുന്നു
ആഹ അന്നേരം നമ്മൾ ഈ നല്ലതാന്നോ ഇതതിന്റെ ടേസ്റ്റ് എങ്ങനാ അറിയാത്തോണ്ട് നമ്മള് ഒത്തിരി ഒന്നും വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞ് ഒരെണ്ണം മതിയെന്ന് ആ ഒരെണ്ണം തന്നെ ഇവിടെ പിള്ളാർക്കും വേണ്ട എനിക്കും വേണ്ട നമ്മളന്നേരം വെറുതെ പൈസ കൊടുത്തേ
അതെ അതെ
ആഹ
ആ നാഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോഴത്തേനും ഒരു കിലോ നാനൂറ് രൂപ എന്ന് പറയുമ്പോൾ ഒരു ഇറച്ചി മേടിക്കാനുള്ള പൈസയാ അത് മേടിച്ച് കഴിഞ്ഞാ നമുക്കത് വരട്ടി കഴി ക്ക്‌ വല്ല കറിവെച്ചു നാനൂറ് രൂപ കൊടുത്ത് ഈ കൊള്ളത്തില്ലാത്ത സാധനം കൊള്ളത്തില്ലാന്ന് വെച്ചാ ഭയങ്കര ഭയങ്ക വേറെ ഇതൊള്ളതാ കേട്ടോ മറ്റ് മറ്റേ രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉള്ള സംഭ ഗുണമുള്ള സാധനമാ പക്ഷെ നമ്മക്കത് ഇഷ്ടപ്പെടത്തില്ല കഴിക്കാൻ
ആ നമ്മള് അതങ്ങനെ തിന്നാത്തോണ്ടാ ഇബടാ ഞങ്ങ ഇത് ഇരിപ്പുണ്ട് മുള്ളാത്ത
ആഹ് മുള്ളാത്ത നല്ലതല്ലേ
അത് നല്ലതാ അതിവിടെ നിപ്പോണ്ട് അത് പിന്നെ മക്കളൊക്കെ തി
ഏ കഴിക്കുവല്ലോ
ആഹ് അവർക്ക്‌ ഇഷ്ടാ
മുള്ളാത്ത എന്ന് പറഞ്ഞ സാധന പിന്നെ നമ്മഎന്റെ പിള്ളാരൊന്നും ആ സാധ അത് പിന്നെ ഇവിടെങ്ങും ഇൽ ഇല്ല അതെല്ലാ പണ്ടൊക്കെ നമ്മള് അതൊക്കെ കഴിച്ചിട്ടുള്ളൂ അതുപോലെ നമ്മടെ ഇതില് കല്യാണത്തിനൊക്കെ മുന്നേ അപ്പം ഇപ്പൊ ഈ പിള്ളാർക്ക് അത് ഇപ്പോ ഈ മുള്ളാത്തെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാ എന്നതാന്ന് പോലും അറിയത്തില്ല മുള്ളാത്തെന്ന് പറയുമ്പോ ന്റെ ചെറുകനോട് പറുമ്പോ അതെന്നാ അമ്മേ മുള്ളാത്തേന്ന് വെച്ചാ എന്നതാന്ന്
ഈ ക്യാൻസർ രോഗികൾക്കൊക്കെ ക്യാൻസർ ഉള്ളവർക്ക് ക്കൊക്കെ നല്ലയാ
ആഹ് നല്ലതാ ഞാൻ സർർ ഉള്ളവർക്കൊക്കെ കഴിച്ചാ നല്ലതാ
നല്ലതാ അങ്ങനെ ഇപ്പ നമ്മുടെ ആ അനിയന്റെ ഭാര്യയുടെ അമ്മാവന് ഇതുകൂട്ട് ക്യാൻസറാ
ആഹ് ഹാ
നമ്മുടെ മുറ്റത്ത് നിപ്പുണ്ടായിരുന്ന്ആ വഴിയുടെ ഭാഗത്തായിട്ട് അങ്ങനെ ഇന്നലെ മൂന്നാലാഞ്ചെണ്ണം പിച്ചി ആശുപത്രിന്ന് കീമോ കഴിഞ്ഞ് ഇത് വഴിയാ വന്നേ അന്നേരം പിന്നെ അതെല്ലാം കൊട്ത്ത് വിട്ട്
കിട്ടാനില്ല ഇവിടൊന്നും പിള്ളാരെ യൊന്ന് കാണിക്കണെങ്കി അതൊന്നും എവിടെയേലും കിട്ടണ്ടേ കട എപ്പോളും ഞാൻ വേണം ഇവിടുന്നോരൽപ്പം ഞാനൊരു തവണ ഒരു തവണ ഓർത്തന്ന പിള്ളേർക്ക് ഒരെണ്ണം മേടിച്ച് ഇവരെ ഒന്ന് കാണിക്കാന്ന് വെച്ച കടയിൽ പോലും കിട്ടാനില്ല
ഇല്ല എന്തച്ചാ ഇത് മിക്കവാറും ഉള്ളവരങ്ങ് വാങ്ങിക്കും. ക്കുവല്ലോ എല്ലാ വീടും ചെലരാരും ഇങ്ങോട്ട് വിക്കത്തുല്ല നല്ലയായത് കൊണ്ടേ അവരൊക്കെ എടുത്തോളും
ഇടക്ക് വിളിക്കാം
ആഹ് ശെരി
ഉം